ആഹ് എന്തൊക്കെ വിശേഷം
അഹ് എന്തുമില്ലാ സുഖണ്.
ഉം എന്താ പണി
ഞാൻ ഈ വാഷിങ് മെഷീനത്തില് തുണികള് ഉണക്കാട്ടിരുന്നു അത് ഒണക്കിയതൊക്കെ ഇട്ട് തോരി ട്ട് മറന്നക്കായിര്ന്നു തൊരടാൻ. ഉച്ചക്ക്
അ ആഹ് ആഹ് തിരുമ്പിയപ്പല്ലെ
കറന്റ് പോയി കറണ്ട് പോയപ്പോ മഷയത്തി അങ്ങനെ എന്നിട്ട് പിന്നെ ഞാന് സോയാബീനൊക്കെ പൊരിച്ച് പിന്നെ മെഷീന് കറക്കി
ആഹ് അങ്ങനെ
കറക്കിട്ട് പിന്നെ അങ്ങനെ മറന്നു കുട്ടികൾ ചെന്ന് ന്റെ ചെറിയ കുട്ടി നല്ല വാശീലെയ്നി
അതെന്തെ
ഓറക്കത്ത് നിന്ന് നീച്ചിട്ട് ആഹ് ടൈമിലാണ് ഇന്റത് കഴിഞ്ഞത്.
അ ആഹ്
ഞാന് കൊറച്ചെരം ഫോണില് സീരിയലും കണ്ടിട് അവിടെയിരുന്നു ഏതായാലും നിസ്കരിക്കാഞ്ഞ പറ്റുലല്ലോ
ഉം ഉം
പിന്നെ അങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് കുളിക്കട്ടെ ച്ചിട്ട് നിന്നപ്പൊ ചെറുതാ അങ്ങട് തൊടങ്ങി കരച്ചില് ആഹ് ഒറങ്ങിയിരുന്നു അപ്പൊ തന്നെ മൂന്നര മണി മൂന്നേ മുക്കാലൊക്കെ ആയിക്ക്ണു െ അപ്പൊ അത് കാരണം അതവിടെ കടക്കു ഇപ്പൊ വഷി മെഷീനില് തുണിയത് തോരാ തോരിട്ടു ഏത് കൂടിയ കൊള്ളാ
ഉം ഞൻ പയിന്റെട്ച്ചണെ
ആഹ് ഒക്കെ തോണി നല്ല സുഖാണ് പെയിന്റെടീം
ഫോം വിളിം
ഉം പെയിന്റടി കാക്കു കൊറെ അടിച്ച് കഴിച്ചിക്ക്ണു ക്ക് അടിഭാഗം തന്ന്ക്ക
ആഹ്
അടിഭാഗം തന്ന്ക്ക
അത് നല്ലൊരു കാര്യാണ്
അതില് കൊള്ളണില്ലേ കട്ടിന്റെട െ കൂടതാക്കണ്ടേ കടിന്റെ അടിഭാ കടിന്റെ അതല്ലേ ഇവിടെ ഈ റൂമില് കട്ടിന്റെവിടെ ഒരൽമറല്ലേ
ഉം
അയിന്റെ അയിന്റെടേല്
ശാസം മുട്ടും
ആഹ്
ഉം
പണി കൂട്ടാമ്പണിയൊക്കെ കഴിഞ്ഞോ
ഉപ്പാന്ന്ന്നല്ല കൂട്ടാമ്പണിന്നീണ്ട്
ആഹ് ആഹ് ആഹ്
ടൈമില് കാലുമേക്കോരു കോലാണ് കുത്തി
അയ്ശരി അതണ്ടാ കണ്ണൊന്നുല്ലേ
കണ്ണില്ലാട്ടല്ല ചോറ് ഏതാലും നല്ല വേദനണ്ട് ചെറിയൊരു കാര്യം കിട്ടിയത് ന്റെ ചെറിയ കുട്ടി അവിടൊണ്ടായിനു മൂത്താപ്പാന്റെവിടെ കേറിയ കുട്ടി വല്യയ കുട്ട്യ ഓളപ്പച്ച് വന്നേക്കുണു
ആഹ്
ആഹ് ആഹ് എളേച്ഛന്റെ കുട്ട്യളാണ്ടിവ്ടങ്ങനെ നിക്കണ്
ആഹ് അത് ശരി
ഉം
എന്നിട്ട് വൈയാന്നേരത്തേക്കൊള്ളേക്കായോ
വൈയ്ന്നേരത്തേക്ക്ള്ളത് കാര്യന്ന്ച്ചക്ക് വെച്ചണ്ട്
മീനാ വെച്ചതെറച്ചിയോ
എറച്ചിയാണ് നേരെ ഫ്രിഡ്ജിക്ക് വെച്ചു
ആക്ക് തോന്നിയത്
ന്നിട്ട് മീന് വെച്ചു വറ്റിക്കണമായിരി
ആഹ്
കുമ്പളങ്ങാച്ചാറ്
ആഹ്
ഉം അങ്ങനച്ചു പിന്നെ പിന്നെന്താച്ചെ പിന്ന കായപ്പരിച്ചു
കായെ
ഉം
ഉ
കായപ്പേരീം പിന്നെ പിന്നെന്താ പിന്ന അച്ചാറും
ആഹ്
ഉം ഇന്നും മറ്റേ മറ്റേട്ടില്ലച്ചാറ് മാങ്ങഞ്ചി ഹ്ഹ് ഇല്ല
അപ്പന്നെന്താ
ഇതൊക്കെപാട വെച്ചപ്പത്തേന ന്നെ ഉച്ചായി അല്ല മൂന്ന് മണി രണ്ടരക്കേയി
അപ്പൊ പിന്നെ എപ്പളാ ഇടക്കാൻ നിന്ന് അപ്പൊ പിന്നെ എപ്പള എടുക്കാ നിന്ന്
എ അത് രാവിലെ രാവിലെ തുടത്തിയാലേ അത് മറ്റേ മറ്റേത് മീൻ നന്നാക്കാനും ഇതാക്കാനും ഒക്കെ ഉണ്ടായിന്നില്ലേ
ആവു അതൊക്കെ ആനപ്പണിയത്ത് മത്തിയല്ലേ
മത്തി മീൻ നന്നാക്കാന് കായ നന്നാക്കാന് ഞാൻ കുമ്പളങ്ങ പരിപ്പും തക്കാളിയും കായും ഒക്കെ പാടെ ഇട്ടിട്ടാ വച്ചക്കണ് ഉം
ഉം
ചോറുണ്ട് മീനപ്പന്നീ രണ്ടെണ്ണം ഒള്ളു അങ്ങട്ട് ഒപ്പിച്ചണം ഉപ്പേരിയുണ്ട്
ആഹ്
ന്തായാലും നാളെ വെക്കണം കൂട്ടാൻ
കുട്ടികൾക്കെ വലിയ കുട്ടിയുടെ സൈക്കിൾ നേരക്കണ സ്റ്റാൻഡ് കൊട്ന്ന്ക്കണ്
ആഹ ശരി
അയന് വിളിക്ക
ഉം ഉം ന്നിട്ട് വേറെന്താ ഇപ്പൊ ന്താ പണി
ടെ അല്ല ആ റൂമില് തീരെ റേഞ്ച് കിട്ടൂല. അപ്പൊ മുറ്റ
ആഹ ശരി
റൂമിൽ റേഞ്ച്കിട്ടാണെങ്കി സുഖമാണല്ലോ പിന്നെ പുറത്തക്ക് ഇറങ്ങേണ്ട ആവശ്യംല്ലല്ലോ
അമ്മായമ്മേം അമ്മോസാക്ക ഒക്കെ ഉണ്ടോ
എല്ലാരും ഉണ്ട് ആ ആഹ ഓലൊക്കെ അടുക്കളയില് ഇണ്ട് തോന്ന്ണു
ആഹ ശരി
ഉണ്ടായിരുന്നു നേർത്തെ പിന്നാലെ ഉണ്ടായിരുന്നു
ആഹ് അങ്ങനെ ഇല്ല ഈ കൂട്ടില് മാത്രം
ആഹ് ഒരു
കൂട്ടില അവിടെ വൈറ്റ് വാഷ് അടിച്ചില്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെയിന്റ് അടിക്കാ വൈറ്റ്
ആഹ് പെയ്ന്റ് വൈറ്റ് വാഷിന്റെ മാതിരില്ല പെയിന്റ് അടച്ചിട്ട് നേരയിട്ടില്ലെങ്കിൽ ബോറാവും
ഉം അത് ഉറട്ടണ പെയ്ന്റെ ബ്രഷ് കൊണ്ടല്ലല്ലോ അപ്പൊ പിന്നെ വല്ല്യ കുഴപ്പല്ല ഉം ഉം ഞാൻ കൂടിന്റെ ഉള്ളിലാണേ കാണണോടത്തല്ലല്ലോ
ആഹ
അയ്യോ കുഴപ്പല്ല
ഉം ചെലവ് തെരാൻ പറ കാക്കുനോട്
ഞാൻ ആകെ ഒരു കൂടിന്റെ ഒരു ഒരു കള്ളിയേ അടിച്ചിട്ടുള്ളൂ ഇപ്പൊ ബാക്കിയൊക്കെ കാക്കുവ ആ ആഹ അത അതെ
അപ്പ അതിനെ സംബന്ധിച്ച് അധികംല്ലേ
പിന്നെ എന്നിട്ട് രാത്രികൽക്ക് എന്താ ഇനി
രാത്രികൾക്ക് ഇനി എന്താ മീൻകറി ലേശം ഇരിക്ക്ണ്ട്. ഇനി ലേശം പയറോ സോയാബീൻ എന്തെങ്കിലൊക്കെ ചെയ്യാണ്
ട്ട മീൻ കറിയോ
ആഹ്
ന്ന ശരി
എല്ലായിട്ത്തുകൂടിം കൊതുകളാത്തരെ ഇല്ല ഇന്ന് മീൻകറൊക്കാൻ മീനുല്ല
മീന അഞ്ചെണ്ണം അവിടെ ണ്ടായ്നു
ആ അത് പൊര്ച്ച്
കൊട്ന്നീർന്നു
ആഹ അത് ഞങ്ങകിട്ടൂല
ആഹ അങ്ങനെ അത് പൊര്ച്ചാ
ആ അത് പോരിച്ചിട്ടേന്റെ ബാക്കി ന്ക്ക്ട്തച്ചുക്കുണു
ആഹ അഹ് ശരി
ആഹ
ങ്ങനെ ങ്ങക്കെന്താ ഉച്ചക്ക് ഉം അതെന്താ കൂട്ടാന് ന്നൊക്കെ ചോയ്ച്ചു
ആ
ഉം എന്താ അപ്പൊ അങ്ങനെ കുമ്പളങ്ങ പരിപ്പല്ലേ
ആഹ
അപ്പൊ പറ്റൂലല്ലോ
ആഹ
ഉം അപ്പൊ അങ്ങോട്ട് പോയിന്നോ ടൗണ്ക്കെ അപ്പ എല്ലാ അങ്ങട്ട് പോയില്ല ഇല്ല വിടെ അട്ത്ത്ക്കാ പോയിക്ക്ണ് അപ്പോ മീൻ വാങ്ങി അരക്കിലോന വാങ്ങിട്ടോളൂ മത്തി
ആഹ
ഉം അടിക്ക് അടിക്ക് ഡോക്ടറെട്ത്ത്കൊയിട്ടില്ലേ ന്നട്ടിഞ്ഞിപ്പോ പോവാൻ നിക്കാണ് അപ്പബടെ അതുവരെ പോയിട്ട് പോന്നിട്ടുള്ളൂ ഗ്യാസ് ഓഫീസിലൊക്കെ
ഞ്ഞിപ്പൊ ഡോക്ടറെ കാണിക്കാന പോണർഞ്ഞിട്ട്
ഏ അത് അങ്ങനെ പറഞ്ഞിട്ടന്നെ പോയത് നട്ട് വേദനയൊന്നും ഇല്ലാർഞ്ഞിട്ട് ങ്ങട്ടന്നെ പോന്നു
അഹ് ശരി
ഉം
ആ പ്പൊ കണ്ണ് ങ്ങനെണ്ട്
പ്പൊ കണ്ണ് വേദനയണ്ടത്ര
ഉം
ഉം ഇഞ്ഞി പ്പോ ഡോക്ടറട്ത്ത്ക്ക് പോകാണർഞെയ്
ആ ഇന്ന് ഞാനയ് ചക്ക തിന്നിട്ടേയ് വയറൊക്കെ ആകെ കമ്പിച്ച് നിക്ക്ണ്ട് ചായ ണ്ടാക്കിന്നല്ലാതെ കുട്ച്ചില്ല
അഹന്താ
അറിയില ചാക്ക ഞാന് ഞ്ഞാപറ്ഞ്ഞില്ലേ ഫോണ് കണ്ടിട്ടല്ലേ ചോറ് വെഴിച്ച ആ ഫോ ആഹ ചോറ്ന്നലയ്ഞ്ട്ടാണ് ചക്കന്ന് ആ ചക്കങ്ങനെ ഫോണിന്റെ സീരിയലിന്റെ ത് ഹാങ് ഓവറ്ല് ചക്ക കഴിഞ്ഞതറ്ഞ്ഞില്ല ചാക്കടെ മടലൂടിം തിന്നുന്ന്
അത് നല്ല മധുരണ്ടയ്നോ
അയിന്റെ തോണ്ട് താ അടി നല്ല മധുരണ്ടെയ് പക്ഷെ ന്നാലും അടി നല്ല തേന് പോലെ മധുരണ്ടത്
ആഹ് ആഹ്ശരി
നല്ല രസണ്ട് അത് ഇരുന്നങ്ങട്ട് തിന്നിട്ടേയ് ഒരു പാത്രം ചക്ക അതിന്റെ പിന്നാലെ മടല് മടലുണ്ട് കൊറേച്ചേ അതും ഇരുന്നുന്ന് ഇപ്പ വയർ വേദനിച്ചിട്ട് വയർങ്ങനെ
ഇനി വൈകുന്നേരത്ത് രാത്രി പത്തണിക്ക് തിന്നാതി അപ്പൊക്കിനുള്ളത് ഉണ്ടാവും അല്ലെങ്കി പത്ത് മണിക്കും തിന്നാള്ള ഒയിവുണ്ടാവോ
ഏഴേ മുക്കാലിന് നിന്ന്ണ നമ്മള്
ആ വേണ്ട വേണ്ട
ഉം ഉം
ഉം പിന്നെ
ന്നട്ട് വേറെന്താ
വേറെന്താ അങ്ങനെ പോണു
ഒരു ഒരു പെണ്ണിന്റെ വീട്ടിൽക്ക് പോണ വഴിയെ ഉള്ളിൽക്ക അത്രേ അതിന്റെ ഏട്ട ഏട്ടത്തിരെ വീട്ട് വീട് നേരെ ഉമ്മരത്താത്രട്ടോ നേരെ എന്തേലും പ രണ്ടാം നേടെ മോൾന്നൊക്കെ എന്തേലും ഇട്ട നേരെ റോട്ട്ക്ക് അത്ര വീഴ് ന്നട്ട് ആ പെണ്ണ് പറയുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടുംല്ല എന്റെ ഇത്താക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങള് ഉള്ളിലോട്ട് പോരണം എന്താ ഇത്താക്ക് എന്താ പൊറ ത്ത് വന്നാ അവിടെ നേരെ മുറ്റത്ത്ക്ക എറങ്ങിയാ കുട്ടികളൊക്കെ ഇങ്ങനെ എങ്ങനെ പിടിക്കണംന്ന് അറിയോ പൊറത്ത്ക്കൊന്നും എറങ്ങാൻ പറ്റൂല മെയിൻ റോഡാണ് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ കൊറേ ചെട്ടികളൊക്കെ ഉണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ മുത്തച്ഛന്റോടെ ഉണ്ട് കുറെ ചെടികൾ ഇവിടെ ഞങ്ങള ഉമ്മരത്ത് രണ്ട് ചെടികളെ ഉള്ളൂ എന്താ വക്കും അവരെ വീട്ടിലിങ്ങനെ കൊറെ ചെടികൾ ഉണ്ട് അറിഞ്ഞു
അയ് ശരി
ഇവ ഇവരെ വീട്ടിലുണ്ട് ഇത്ര ചെടികൾ ഒരുപാട് ചെടികൾണ്ട് ന്ന്
ഉം
അങ്ങനെ ഇങ്ങട്ട് വേറെന്താ
വേറെ എന്താ ഇന്റെ പെയിന്റ അടി കലും വൗൾ ച്ചാക്കൊക്കെ ആടാണ്
ആഹ് അതാവുമ്പോ വേ കഴിയേ
ആഹ് പിന്നെ പക്ഷെ ഇത് ഭയങ്കര റിസ് കാണ് നമ്മള് കൗന്നിട്ടും മലന്നിട്ടും നീന്തിട്ടൊക്കെ പാടവണ്ണം അടിച്ചാന്
ആ
ഉം
അങ്ങനെ പതിനൊന്ന് മിനിറ്റ് ആയി ക്ക്ണട്ടോ
ആഹ്
ആ ആ എന്നാ ശരി
ഓക്കെ ച് ച്